അലോ ആഹ് കേ ക്കില്ലെ
ഹലോ ആഹ്
ണില്ല
ആഹ് ഇപ്പ കേക്കണ്ട്
ഇതെന്താങ്ങട്ടന്നെ റിപ്പീറ്റ് അടിക്കുണ്ടടി
പിന്നെ
ളം അനക്ക് കേക്കണില്ലാ
റിപ്പീറ്റ് അടിക്കെ ഇല്ലല്ലോ എനിക്കോയപ്പില്ല എന്തെലും ഇഷ്യു കാണും അ
ഞാൻ പറയണ എനിക്കന്നെ കേക്കണ്ട്
എക്കോണോ റേഞ്ച്ള്ളോടുത്താണൊന്ന് നിക്കണത് ന്ന് ആണോ
റേഞ്ച്ള്ളോട്ത്ത്ക്ക്ക്ക് റേഞ്ച് കൊറവാ കൊറവാ തോന്ന്ണണ്ട്
ഏതാലും ഇജ്ജ് സംസാര്ച്ചോ നമുക്ക് നോക്ക ചെറുതായിട്ട്ങ്ങനെ കൊർച്ച് കഴിഞ്ഞിട്ട് ങ്ങനെ പറയു ഇപ്പൊമ്മള് പറയുന്ന വേഗം കിട്ട്ണ്ട് പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ട് ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കില്ല? ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആ കേക്കില്ല? ഹലോ ഹലോ
ആ ഇപ്പ കേക്ക്ണ്ട് പറയ് കേൾക്ക്ണില്ല പറയണൊന്നും പ്പള കേട്ടത് ആ ബ്ടെണ്ട് പിന്നെ എന്തൊക്കെണ്ട് വർത്താനം ആ കല്യാണൊക്കെ അറിഞ്ഞ് ഇഞ്ഞ്പ്പോ അയിന്റെ തിരക്ക ഇഞ്ഞ്പ്പങ്ങന എന്തൊക്കെയ നടത്തണം ആ ടൈമ്ണ്ട് ക്കാല്ച്ച് പ്ലാൻ ചെയ്യാള്ള ടൈമൊക്കെണ്ട്
ആ നമുക്കെ നമ്മളെ നമളെ സാധി ന്റെ കല്യാണത്തിന് ചെയ്തീല്ല്യൻയോ അതെ മാരിക്ക് ഒക്കെ ചെയ്യാം ശാളൊക്കെട് ത്തില്ലേന്യോ നമ്മള് വാടകക്ക്- അതേപോലെ ഡ്രസ് ബ്രൈഡ് റ്റുബികൊക്കെ ഡ്രസ്സൊക്കെ റെന്റിന് ട്ടും അങ്ങനൊക്കെ എടുക്കാമ്മക്ക് ആ ആ ഞങ്ങളന്നു ഡാൻസ് കളിക്ക വിചാരിച്ചീനി അന്ന്‌പ്പോ ഇൻ ക്ക് സുഖല്ലാതായിനി ന്റെ സൗണ്ടൊക്കെ പോയി
ആ ആ പിന്നെ നമുക്കെ ഇപ്പ തന്നെ നോക്ക ഇപ്പത്തന്നെ തൊട്ങ്ങണംന്ന്പറയാ അന്ന് പിന്നെ നമ്മൾ വേഗം നോക്കീത ഇപ്പത്തന്നെ നമുക്ക് ഒരു പാട്ടൊക്കെ ഇതാക്കിട്ടെ എല്ലാരും അവൻ വീട്ടന്ന് വെച്ച് കളിചാൽതിയല്ലോ പിന്നെ നമുക്ക് ഒരു
ആഹ് അവനന്റെ വീട്ടിൽന്ന് പഠിച്ചാതി ഇപ്പൊ ഒരു പുതിയ പാട്ട് ണ്ടല്ലോ അത് കളിച്ചാലോ ഏത് പാട്ടാണ്
അല്ലല്ല അങ്ങനെയല്ല ഇപ്പം മിക്സ് ഡി ജെ ക്കെ അല്ലേ
അങ്ങനെതെ അല്ല അയി
ആനാൻഷന്റെ ആണോ ആ ഷാദി മസ്തിയാണോ
അരഫല്ലേ ആ ആ
ആ ആയിത്ത സ്റ്റെപ്പക്കെ അടിപൊളിയ
ഓളോട് പറയണ്ടോ
അ രസുണ്ട് ആ ആയിത്തെ സ്റ്റെപ്പൊ അടിപൊളിയാ പാട്ട് രസുണ്ട് പിന്നെ കല്യാണ പിന്നെ പിന്നെ പൊതുവേ ഡി ജെ അല്ലേ രസ എല്ലാരും എനിക്കൊക്കെ ഡിജെ ആയിട്ട് ഇഷ്ടം ഞാൻ അങ്ങനെ ഡിജെ ഒക്കെ
അല്ലേ പൈസ ആയിട്ട് കൊടുക്കത് പിന്നെ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ ഹലോ ഹലോ കേൾക്കണില്ല ഹലോ ഹലോ ഹലോ കേൾക്ക്ണില്ലേ ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലാ ഹലോ